ഹലോ. ഹലോ ആഹ് കേൾക്കുന്നില്ലേ
ഹലോ.
ഹലോ അഹ് കേൾക്കില്യേ
ഹലോ.
കേൾക്കുന്നില്ലേ
ഹലോ അഹ്
ഹലോ ആഹ് ആഹ് ഒക്കെ എന്തെക്കേണ്ട് വിശേഷങ്ങള് അഹ് സുഖായിട്ടിര്ക്ക്ണ്.
അതെയോ ഭക്ഷണോ കഴിച്ചോ
ഭക്ഷ ആഹ് ഫുഡൊക്കഴിച്ചു. ഇങ്ങള് കഴിച്ചിലേ
കഴിഷാ
ഉം എന്തക്കെണ്ട് ആഹ് എന്താണ് ഇന്നത്തെ ഫുഡ് സ്പെഷ്യൽ ആഹ് സ്പെഷ്യലായിട്ടന്തെങ്കിലുണ്ടോ ഫുഡിന്
ഓഹ് സ്പെഷ്യലായിട്ടൊന്നും ഇല്ലായിരുന്നു ഇന്ന്. അവിടെ മഴയുണ്ടോ?
മഴയുണ്ടോ? ഇല്ല ഇപ്പ ഇന്ന് മഴല്ല്യ. മഴ ന്ന് രാവിലെ ങ്ങനെ ചെറ്തായി ട്ടൊക്കൊന്ന് ചാറി. പക്ഷെ പ്പം വെയിലാണ് ട്ടോ.
ആഹ് ഞങ്ങടെ അവിടെ ഇന്നും വേയ് ലാണ്. ഇന്നലെ ഭയര മഴയൊക്കെ ആയിരുന്നു. അൻ്റെ പുള്ളിയാന് ഇടിം കാറ്റും ഒക്കെ കാര്ണം. മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീഴുകയും കറണ്ട് പോവുകയൊക്കെ ഭയങ്കര ഇഷ്യൂസ് ആയ്രുന്നു. ഇന്നിപ്പോ പിന്നെ കൊഴപ്പ ഇല്ല. റോഡിലോട്ടൊക്കെ മരം വീഴുകയും ഭയങ്കര പ്രശ്നങ്ങളാ
ഏഹ് കാറ്റൊക്കെ ഉണ്ടായിണ്ടാവു ലേ?
ന്നാഹ് നല്ല കാറ്റായിരുന്നു കാറ്റത്ത് മരം ഒടിഞ്ഞ് വീണും, വണ്ടിയൊക്കെ പോവാൻ ബുദ്ധിമുട്ടും ലൈൻ കമ്പി പൊട്ടു ഒക്കെ ഭയങ്കര ഇഷ്യൂസ് ഒക്കെ സംഭവിച്ച്.
ഏഹ് ഇബടന്നാ അങ്ങനെ ണ്ടായിട്ടില്ലട്ടോ. ഇബടെ ങ്ങനെ ചെറ്, ആഹ്. വെടെന്നും അങ്ങനെണ്ടായിട്ടില്ല ന്നാല്. ഇവെടന്നാ അങ്ങനെ ണ്ടായിട്ടില്ല.
ആഹ് ഇന്നിപ്പ പിന്നെ ആഹ്.
ഇന്ന് പിന്നെ അധികം വെയിലാണ്.
ആഹ്.
വെള്ളത്തിന് ബുദ്ധിമുട്ടൊക്കെണ്ടൊ ഇങ്ങക്ക്?
വെള്ളത്തിന് ഞങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈയിടെ. അപ്പോ, പഞ്ചായത്ത് വെള്ളം വരുന്നുണ്ട് അതുകൊണ്ട് വല്യ കുഴപ്പ ഇല്ലാതെ പോവുന്നു.
ആഹ് ആഹ് ആഹ് ആഹ്.
അത് ആഴ്സ്, ഏഹ്? കെണറുണ്ട്. കെണറ്റിൽ, കെൻ്റീന്ന് വെള്ളം ഉണ്ട് ആഹ് പിന്നെ പഞ്ചായത്ത് വെള്ളം വരുന്നുണ്ട് അതൊണ്ട് വല്യ കുഴപ്പല്ലാതെ പോവുന്നു.
ആഹ് ആഹ് ആഹ് ആഹ് ശരിയാണ്.
ത്തിന് ബുദ്ധിമുട്ടുണ്ടോ?
അല്ല ഞങ്ങക്കില്ല എന്റെ വീട്ടിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിന് ഈ ജലനിധിന്റെ വള്ളാണ് അവിടൊക്കെ വീട്ടില്. ഇന്റെ വീട്ടില്. അപ്പപിന്നെ ഞം കരണ്ടില്ലാർഞ്ഞാ അത് ഇണ്ടാവൂല്ല്യ പിന്നെ വെള്ളത്തിനെ ഈ. വേനൽലൊക്കെ ലാസ്റ്റ് ആവ്ണ ടൈമിലൊക്കെ പറ്റെ കൊറവേ കാര ആക്കാരം വെള്ളം. പക്ഷെ ഇന്നെ ഇവടെ കല്യാണം കഴിച്ച ഇവടെ നല്ല വെള്ളണ്ട്ട്ടോ വെള്ളത്തിനു ബുദ്ധിമുട്ടുല്ല്യ. ഇഷ്ട്ടംപോലെ വെള്ളാണ്. ഏഹേഹെ. ആഹ് ഇൻ്റെ വീട്ടിൽ വരും. ഇപ്പെവടെ കൊർച്ചായിട്ട് വന്നീനി. പിന്നെ അയിന്റെട്ക്കൊന്ന് ഇപ്പം മഴ പെയുതില്ലേ. അപ്പപിന്നെ വല്ല്യ കുഴപ്പല്ലാതെ വര്ന്ണ്ട് വെള്ളം. ഉം ഡെയ്ലി ണ്ടാവും. മറ്റേ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറ്യാ.
ആഹ് ഞങ്ങക്ക് ഇവടെ പഞ്ചായത്ത് വെള്ളം മാ ആഴ്ചേ രണ്ടു ദിവസം വീതം വരുന്നെന്നേ.
ഏഹ് അത് ജലനിധിന്റെ വെള്ളാണോ അതോ വ മണ്ടീലങ്ങനെ കൊണ്ടുവര്നെ കുടി ആഹ് അത് ശരി. ഏഹ്, ഏഹ് ഡെയ്ലി വരൂല്ല ല്ലേ.
ഡെയ്ലി ഉണ്ടായിരുന്നു ഇപ്പ ഈ വെള്ളത്തിന്റെ ക്ഷാമം വന്നത്കൊണ്ട് ആഴ്ചേ രണ്ടു ദിവസം ആക്കി ഇപ്പോ വരുന്നേ.
ഏഹ് ഏഹ് ഇന്നട്ടെത്താ തെകയോ?
ആഹ് ആഴ്ചേ രണ്ടു ദിവസം വരും അത് ഒരു ദിവസം ഫുള്ള് കാണും.
ആഹ് ആഹ് ആഹ് ശരി. ഏഹ്.
നമ്മൾ ആവശ്യത്തിന് പിടിച്ചെടുക്കണം.
ആഹ് ആഹ് ആഹ് ആഹ്. പിന്നെന്താ ങ്ങക്ക് മക്കളൊക്കെ സ്കൂ ഉം ആഹ് സ്കൂളിൽ പോണ മക്കളില്ലേ?
സൊക്കെ നിങ്ങക്ക് കിട്ടാനുണ്ടൊ വടെ, ഗ്യാസിന് ബുദ്ധിമു
ഗ്യാസ് ഞങ്ങക്ക് വയ്നൊരും കുറ്റി വെച്ച മൂന്ന് മാസം വരെയൊക്കെ ഒപ്പിച്ച് പോകാറ്ണ്ട്.
ആഹ് ആഹ്
ഉം പിന്നെ അടുപ്പുള്ളദൊണ്ട് രണ്ടും കുറച്ച അയിലും കുറച്ച് ഇതിലൊക്കെ അങ്ങനെ ഒപ്പിച്ച് പോകലാണ്
ആഹ്
നിങ്ങൾക്കിപ്പോ എത്ര മാസം വരെ നിക്കും
ഓ ഞങ്ങക്ക് ഒന്നര മാസം കഷ്ടിച്ചു നിക്കത്തുള്ളേ വിറെകടുപ്പില്ലാത്ത കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ ഒന്നര മാസം കഷ്ടിച്ച്നിക്കത്തുള്ളൂ
ആഹ് ഇപ്പൊ പുതിയ നിയമം വന്നൊണ്ട് അതും ഭയങ്കര പണിയാ ഇനി നാപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞേ ഒന്ന് ബുക്ക് ചെയാൻ പറ്റ
ത്തൊള്ള് ആഹ് ആഹ് ആഹ് ആഹ് ശരിയാണിപ്പൊ അങ്ങനെ വന്നല്ലൊല്ലേ ഏഹ് അപ്പൊ ള അപ്പ അപ്പൊ അടുപ്പു ല്ലെ ഇങ്ങക്ക് സാധാരണ വിറകടുപ്പില്ലേ
ഞങ്ങക്ക് സാധാരണ അടുപ്പില്ല ഗ്യാസടുപ്പേ ഉള്ളായിരുന്നേ
ആണോ ഏഹ്
അപ്പൊ അത് സാധാരണ അടുപ്പിനി ശരിയാക്കണം അല്ലാതെ പറ്റത്തില്ല
ആഹ് ഇനി ഇങ്ങനെ പോവുകയാണെങ്കിലേ നമക്ക് ക്ക് അതില്ലാതെ എന്തായാലും നട കൂല്ല ആഹ് ആഹ് ആഹ്
എനിക്ക് തോന്നുന്ന് ഇങ്ങനെ പോവുവാണെങ്കിൽ ബയോഗ്യാസ് എടുത്തിടുവാണെങ്കിലേ
ആഹ് ഹാ
ഇനി അത്രയും ബുദ്ധിമുട്ടില്ലാതെ പോവാല്ലോ നമ്മടെ വീട്ടിലെ വേസ്റ്റ് എല്ലാം വെച്ചാ മതിയല്ലോ എന്തോ
കരണ്ടടുപ്പുണ്ടോ
കറണ്ട് അടുപ്പ് ഉണ്ടായിരുന്നു അത് കംപ്ലൈന്റ് ആയി ഇപ്പൊ ഉപയോഗിക്കാതിരുന്നേ
ആഹ് ആഹ് ആഹ്
ആഹ് ഇനിയിപ്പ പിന്നെ ബയോഗ്യാസിന്റെ മറ്റേ ഗ്യാസും മാത്രം നോക്കാന്നുംകണ്ട
ആഹ് ആഹ് അത് ശരി ഗ്യാസ് കിട്ടാതാവുമ്പൊ കയ്യൂല്ലേ റൈറ്റ് കൂടിലേ ഗ്യാസിന് റെയ്റ്റ് കൂടിയില്ലേ
ആഹ് റേറ്റ് കൂടി ഭയങ്കര റേറ്റ് കൂടി ഇപ്പൊ ആയിരത്തി ഒരുന്നൂറ് രൂപയാ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത പ്പഴേ
ഏഹ് അത്ര കൂടില്ലേ ആയിരം രൂപന്നൊക്കെ പറയണ കേട്ടു
അതിന് മുമ്പ് തൊള്ളായിരത്തി അമ്പത് രൂപയ ഉള്ളായിരുന്നന്നെ അതിപ്പോ ഈ ആയിരത്തി ഒരുന്നൂറായത്
ആഹ് ആഹ് ആഹ് ആഹ് അത് ശരി ആണ്
ഇനിയിപ്പൊ അത് കൂ വീണ്ടും കൂടുവെന്ന തോന്ന്ന്നെ ഇനി അടുത്ത യുദ്ധമൊക്കെ വരുവാണെങ്കിൽ വീണ്ടും കൂടും
ആഹ് അപ്പ ഏതാ പെട്രോൾ ഡീസല് ഒക്കെ കൂടിയതുകൊണ്ട് ഇനി എല്ലത്തിനും കൂടൂലേ ആഹ് നമ്മള് സാധനങ്ങൾക്കും വില കൂടുതൽ അല്ലെ ഇനി ഇങ്ങനെ പോയാല്
പിന്നെ എല്ലാത്തിനും പൊതുവെ വില കൂട ഇനി മാസ വരുമാനക്കാർക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയാ
ആഹ് അതന്നെ
മാസ ശമ്പളം കൊണ്ട് നമുക്ക് ഒന്നും നടക്
ഇല്ല ഒന്നും കയൂല്ല ഉം പക്ഷെ ഒരാള് മാത്രം പോകയാണെങ്കിലേ
ഉം
ഉം ഒന്നും നടക്കുല്ല കഴിയൂല്ല പിന്നെ സ്കൂളൊക്കെ തോർക്കാറായില്ലേ മക്കളൊക്കെ എത്രിൽ പഠിക്കുന്നു എനിക്ക് മൂന്ന് പേരുണ്ട് ഒരാൾ എ ഏട്ട് ക്ലാസ്സിലാണ് ഒരാൾ മൂന്നാം ക്ലാസ്ക്ക്‌ ഒരാൾ ഇപ്രാവശ്യം ചേർത്തിട്ടുള്ളൂക്കെ എൽ കെ ജി
അതെയോ എനിക്ക് രണ്ട് മക്കളാ ഒര് ഒരാള് പത്തിലോട്ട് ഈ വർഷം. ഒരാളെട്ടിലോട്ട്. ട്യൂഷനൊക്കെ ഉണ്ടോ?
പോകാൻ തൊടങ്ങിട്ട്‌പ്പെട്ടാം ക്ലാഷ് ക്ലാസ്ക് പ്രാവശ്യായി ട്ടെള്ളൂ പിന്നെ ചേർക്കണം. ഉം മറ്റേ പിന്നെ ചെറിയ കുട്ടികളല്ലേ ഓൽക് പിന്നെ അതിന്റെ തി പ ആയി ട്ടില്ല ചേർകണനി എട്ടാം ക്ലാസ്സക്കെ ആയതോണ്ട് ഇനി എന്തായാലും മാണ്ടി വരും ചേർക്ക പഠിക്കോ മക്കളെങ്ങനെ പഠിക്കാനൊക്കെങ്ങന?
ആഹ് കൊഴപ്പല്ല പഠിച്ചോളു എന്നാലിപ്പ പത്താം ക്ലാസ് ഒക്കെച്ച ടഫല്ലേ വിഷയം അഒണ്ട് ട്യൂഷന് വിട്ടത നമ്മള് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല നം എന്തോ?
വെക്കേഷന് ട്യൂഷൻണ്ടോ?
ആ പവർക്ക് ട്യൂഷൻ തൊടങ്ങി. പത്താം ക്ലാസ്സിന് എട്ടാം ക്ലാസ് പെല്ലാ ക്ലാസ്സ് ഇവിടെ തൊടങ്ങി ഇവിടെ കോളേജുകളില് ട്യൂഷൻ സെന്ററുകളില് ക്ലാസ്സ് തൊടങ്ങി
ആഹ് ആഹ് ആഹ് അയ് ശരി ആാാാ
അഓക്കെ ഏപ്രിൽ പതിമൂന്നിന വിടെ സ്റ്റാർട്ട് ചെയ്തു. ഊ
ആഹ് ആഹ് ആ ഉം
അങ്ങനെയാ ക്ലാസ്
ഉം ഉം ഉം ഉം പിന്നെ ബുസ്തകം കാര്യങ്ങളൊക്കെ വാങ്ങിയോ? ആഹ് പുസ്തകം കാര്യങ്ങളൊക്കെ വാങ്ങിയോ?
ആഹ് എല്ലാ പുസ്തകമൊക്കെ വന്ന് പുസ്തകം നോട്ട്ബുക്കൊക്കെ കിട്ടി.
ആ ആഹ്
ബാക്കിയിന് ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങണം.
ആഹ ആ ആ ആഹ് തൊർക്കാൻ കൊർച്ച് ദിവസല്ലേള്ളൂ ഒന്നാതി രണ്ടാംതീ ക്ഡ് സ്റ്റാർട്ട് തൊടങ്ങൂലേ
ആഹ് ബാഗൊക്കെ പഴയതിരുപ്പുണ്ട് പക്ഷെ അവര് യൂസ്യ്ല്ല അവർക്ക് പുതിയത്
ആഹ ആ അവർക്ക് ആഹ് എല്ലാർക്കും വാങ്ങുമ്പളേ അഅ് കാണുമ്പളേ ഉം ഉം
അത് എല്ലാ പിള്ളേരുടെ സ്വഭാവാല്ലേ
ആഹ് ആഹ് ആഹ്
എനിപ്പ മേടിക്കണതെല്ലാം
എങ്ങനെ?
പുസ്ത ബാഗെല്ലം മേടിക്കണം ബാഗും കൊടേം
ആഹ് ആഹ് ആഹ് ആഹ് ശരി
അന്റെ മക്കളങ്ങനെ സ്കൂൾ വണ്ടിക്കാണോ പോന്നേ?
ആഹ് സ ഓട്ടോക്കെണ്ട് ഓട്ടോക്ക് പോകും. കൊറച്ചു ദൂര നടക്കല്ല ദൂരല്ലാണു വണ്ടിക്കുള്ള ദൂര ല്ല്യാണു അപ്പൊ തിലെന്ത് തിലാണ് ബസ് ണ്ടാവും പക്ഷെ ബ കൊർഞ്ഞ ദൂരം ഓട്ടോക്ക് പറഞ്ഞേകും
ആഹ്
ഉം
ആ ഇപ്പ നടത്തി കൊണ്ടോവാൻ പാടല്ലേ നമ്മള് കൂടെ പോണ്ടേ.
അ ആഹ് അതെന്നെ മയക്കവുമ്പോഴേ അപ്പൊ ബുദ്ധിമുട്ടാണ് വണ്ടിണ്ടാവുമ്പൊ എല്ലോ ഇപ്പണ്ടൊ പോയാല് ആ വെരുലെ
ആഹ് ഇവരെ സ്കൂള്ത്തിരി ദൂരവാ ന്നെരം വണ്ടി വരും. സ്കൂൾ ബസ്സ് വരും.
ആഹ്, ആഹ്, ആഹ്
അതിനെ കേറ്റി വിട്ടാതി.
അഹ് ആഹ് പിന്നെ വെക്കേഷൻലൊക്കെ ടൂറൊക്കെ പോയോ
എങ്ങും ടൂറ് പോയില്ലന്നെ കാര്ണം വ ഇവർടെ സ്കൂൾ അടച്ചതന്നേ മാർച്ച് മു പ്പത്തൊന്നിനായിര്ന്നേ. അത് കഴിഞ്ഞപ്പഴത്തേന് കൂ ഇത് വന്നെ എക്സാം വന്നത് ഇത് കഴിഞ്ഞോ പത്തു ദിവസം കഴിഞ്ഞപ്പഴത്തേക്ക് ഈസ്സോ ഒക്കെ ആയില്ലേ പോയില്ലേ. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇവിടെ പെരുന്നാളും കഴിഞ്ഞപ്പഴത്തേന് ഓപ് ഇതായി ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു.
ആഹ്
അപ്പൊ നമ്മൾ ആദെ ട്യൂഷന് വിട്ടിട്ട് ഗ്രാമറൊക്കെ പഠിക്കാൻ ഭയങ്കര പ്രയാസ.
ആഹ് നി പത്താം ക്ലാസ്സിലുവല്ലേ.
ആഹ് ഇപ്പ ഗ്രാമറും ആഹ് അതെല്ലാം പഠിപ്പിക്കുന്ന സമയ ട്യൂഷൻഈ വെക്കേഷൻ ടൈമിനെ
ആഹ് ആഹ്
അപ്പൊ അങ്ങനെ പെട്ടതാ അത് കാരണം എങ്ങും പോക്ക് നടന്നില്ല.
പത്താം ക്ലാസ്സൊക്കെ കയ്ഞ്ഞിട്ട് പോകാം അഹാ ഉം.
പിന്നൊന്നാമത്തെ കാര്യം ഇത്രേം ചൂടൊക്കെയല്ലായിരുന്നോ അമുക്കങ്ങനെ യാത്രകള് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നല്ലോ?
ആഹ് അതെന്നെ ആഹ് അതെന്നെ ശെരിയാണ്.
അതെല്ലാം കഴിഞ്ഞ് മഴ വന്നപ്പൊ മഴ കാരണം പൊറത്തെറങ്ങാൻ പറ്റാതായി.
ആഹ് ആഹ് ആഹ് അതാണ്
പിന്നെ എവിടെ കൊണ്ട് പോവാന എങ്ങും ഇല്ല എല്ലാടെ എന്നും അയ്മുത് ഓ കൊണ്ട് പോ കുന്നുകൾ ഒക്കെ ഹിൽ സ്റ്റേഷനൊക്കെ കൊണ്ടു പോയാലും അപകടങ്ങളാ എല്ലാം പ പ്രശ്നങ്ങളാ.
പേടിയാണ്പ്പൊ പലെതും കേൾക്ക്ണതോണ്ടേ യാത്ര ചെയ്യാനും പേടിയാണ് പറയ.
ഇപ്പെയ്യിടെ തന്നെ കണ്ടിലെ വാഗമണ്ണ് പോയവര് ഓ വാ ടീച്ചേയ്സിന്റെ വണ്ടീ
ആഹ് ഉം അതെന്നെ. ന്യൂസ് ഇട്ത്താ ഫുള്ള് അങ്ങൻത്തെ കേൾക്കാനും കാണാനും ഒള്ളു.
ഉം
ഉം, ഉം
അപകടങ്ങള് കൂടിയില്ലേ. അപ്പ പിന്നെ
ആഹ് ഉം അതെന്നെ ഉം വാഹനങ്ങൾ പെരുകി ഇപ്പ വാഹനങ്ങൾ ഇതും കൂടി ഉം.
അതോണ്ട് ഞാൻ സ്കൂളിലും ടൂറ് വിട്ടില്ല സ്കൂളിന്നും അവ്ടെ എവ്ടെ എല്ലാവ്ടേ കൊണ്ടു പോകുന്നഎല്ലാം അവര് സിൽവർഹോ കുമ്പോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആര്ന്നു ഈ വാട്ടർഫോളിലൊക്കെ പോയി പിള്ളാർ കളിച്ച് കഴിയുമ്പഴേ
ആഹ് ആഹ്
ഹലോ കഴിഞ്ഞ ഒരു മാസം പോയി മോന് കണ്ണിന് കേടെ ഏഹ്
ആഹ് ആഹ് അല്ലെ വെള്ളത്ത്ക്കൊക്കെ പോകുമ്പോളെ അ പേടിയന്നെ
ആഹ് ആ വെള്ളവൊക്കെ അവരെന്തൊക്കെ ഇടുന്നന്ന് നമുക്കറിയില്ലല്ലോ
ആഹ് അതെന്നെ ആ ശരിയാണ്
അവനങ്ങനെ പോയി കുളിച്ച് കഴിഞ്ഞ അവന്റെ കണ്ണിന് ഭയങ്കര റെഡ്നെസ് ആയി പോയി മൂന്നൊസം. വാഹ്
സെര്ക് പറ്റ്
നമ്മളന്ന വന്നെ ഇവിടെ ക്ലോറിം വെള്ളം അധികം ഉപയോഗിക്കത്തില്ല കുളിക്കാനൊക്കെ കെൻറ്റിലെ വെള്ളം അല്ലേ
ആഹ് ആഹ് ആഹ് ആഹ്
ഇത് ക്ലോറിൻ വെള്ളം എടുത്തപ്പം പറ്റിയ പണിയാ
ആഹ് ആഹ് ശരിയാണ് ഉം ഉം ന്നാ പിന്നെന്താ പത്ത് മിനിറ്റ് അല്ലെ നമ്മടെ ടൈം പത്ത് മിനിറ്റല്ലെ നമ്മ ടൈമ് പറയാ
ആഹ് പത്ത് മിനിറ്റ് ആയോ
ആഹ് പത്ത് മിനിറ്റ് കഴിഞ്ഞു ആഹ് പതിനൊന്ന് മിനിറ്റയി ന്നാൽ ഓക്കെട്ടോ ആഹ് ശരി ആഹ് ബൈ
ആഹ് നാളെ ഞാൻ വിളിക്കാമേ
ആഹ് ഓക്കെ ഓക്കെ
ആഹ് ഓക്കെന്ന
ഉം ഇമ്മ